ഹലോ.. കേക്ക് ആഹ് ആ കേൾക്ന്ന് ണ്ട്
ഉംമം അത് ഈ വൈഫൈയുടെ കണക്ഷന് ആവോണ്ട് ഭയങ്കര റേഞ്ച
ആഹ് ആഹഹ് അതെല്ലാകോളിനും ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ഒരുണ ഒരു കോളു വിളിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഞാൻ പറയുന്നത് എനിക്ക് ക്കന്നെ എക്കോ ആയിട്ടുംങ്ങോട്ട് കേൽക്കുന്നുണ്ട്
ആഹ് അതീഈ എന്താ മഴ കാരണം റേഞ്ച് പ്രശ്നയിട്ട് തോന്നണേ
ആഹ് പിന്നെ ചിലവരുടെ ഇങ്ങനെ കട്ടായി കട്ടായി കട്ടായി അങ്ങനെയൊക്കെ കേൾക്കുന്നു
ആഹ്
ഉം ആളു കൊറച്ച് ടൈമുള്ളെങ്കിൽ അത് അങ്ങനെ ഇങ്ങനെ എകേട്ട് പോവ്
അതന്നെ ഉം ഞാൻ എന്റെ പണികളൊന്നും ഒരുങ്ങിട്ടില്ല ഇഞ അടിച്ചൊര് തൊടക്യണ് ണ്ട് ബാക്കി ഫുഡൊക്കെയി
ആഹ് ആഹ് എന്തു പറ്റി ലേറ്റ് ആയത് എന്തെ
അല്ല ഞാൻ പൊതുവേ ഇങ്ങനെ തന്നെ മെല്ലെ ചെയ്യുള്ളൂ എന്താ ഏട്ടന് ഓട്ടം പോണ ആളാണ് അപ്പൊ അവര് രാവിലെ പതിനൊന്ന് മണിയൊക്കെ ആകും പോവാന്‌
ഓ നല്ല ലേറ്റ് ആയിട്ടാ പോവാ
ആഹ് സ്വന്തംന്തൊക്കെല്ലേ അപ്പൊ എന്താ അത് കാരണം എന്താ നമുക്കൊന്നും ചെയ്യായ പറ്റില്ല ഇവര് ഇങ്ങന അനെ വീട്ടിലിരിക്കുമ്പോ അടിച്ചു വരാനും തുടക്കാനും ഒന്നും പറ്റില്ല അതെന്ന് ഇഷ്ടല്ല ഇഷ്ടല്ല പറഞ്ഞാ എന്താ പറയാ അവര് എന്താറിയാ ഇപ്പൊ നമ്മള് ഭ ഭക്ഷണം എടുത്ത് കൊടുക്കുമ്പോളെക്കെ പച്ചക്കറിയൊക്കെ നുറക്കിയിട്ട് കൈക്കൂടെ മണാ അതൊ അങ്ങനെയൊക്കെ എടുത്ത
അപ്പ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരുഒക്കെ പോയന് ശേഷമാണ് നമ്മളുടെ ക്ലീനിങ്ങും കാര്യങ്ങളും തുടങ്ങാൻ പറ്റും
ആഹ് ഞാൻ ആ ചെയ അവര് പോയിട്ട്ന്നെ എപ്പളും ഇതാക്കും ഇപ്പ ഇന്ന് രാവിലെ കറിയോക്കെ നേർത്തായി അപ്പൊ പിന്നെ പ്പില്ല അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഞാൻ കറി വെക്കേണ്ടതാവും
ആഹ് ആഹ് കുട്ടികളില്ലേ
ആ എന്താ രണ്ടാൾക്ക് ഇന്ന് സ്കൂളില്ല ഡൊമിനിക് ഡേ ആയിട്ട്
ആഹ് അങ്ങനെന്ന് ചിലവരൊക്കെ പറയുന്നുണ്ട് ഈ ക്രിസ്ത്യൻ സ്കൂളുകൾക്കാ തോന്നണ്ല്ലേ
ആഹ് അതെ
ആഹ് ആഹ്
ഉം അപ്പ വലിയ ആള് പോയിണ് അവനു സ്കൂളുണ്ട് അവൻ വേറെ സ്
ഓ എത്ര ക്ലാസ്സിലാ
അവൻ അഞ്ചില് പിന്നെ മറ്റേ രണ്ടു പേര് രാണ്ട് രണ്ടിലും എൽ കെ ജി
ആഹ് ആഹ് ആഹ് വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇയാള്
ഞാ അല്ല ഞാനിങ്ങനെ ഓൺലൈൻ വർക്കൊക്കെങ്ങനെ ചെറുതായിട്ട്
ആഹ് ആഹ്
ഉം
അപ്പൊ ഇനിയിപ്പോ അടുത്ത പണികളൊക്കെ നോക്കണ അല്ലേ ക്ലീനിഞ്ഞ്ങ്ങൊക്കെ ആയിരിക്കും അല്ലേ
ആഹ് ഇനീ ക്ലീനിങ് ആക്ക തന്നെള്ളു ഇനീ എന്താ ബാക്കി ളക്കെഴിഞ്ഞു അടുക്കളെൽത്തെക്കെ ഞാൻ കപ്ലീറ്റ് ആക്കി ഈ സമയ പ്പോളക്ക് എന്താ പറയാ അടുക്കളെത്ത തായി അല്ലെങ്കിൽ പിന്നെ അയില്ക്കി നിക്കണ്ടേ
ആഹ് അഹ് വീട്ടില് വേറെ അച്ഛനും അമ്മയൊന്നുല്ല
അമ്മണ്ട് എന്താ ഹസ്ബൻണ്ടിന്റെ പിന്നെ എന്ത് ഞങ്ങളും ഞാനും കു മൂന്ന് കുട്ടികളും ഹസ്ബൻഡും
ആഹ്
ഉം
എന്താ ന്നട്ട് സ്പെഷ്യലിന്ന് ഉച്ചത്തേക്ക്
സ്പെഷ്യലിന്ന് ഉച്ചയ്ക്ക് എന്താ പറയുക കറി സാമ്പാർ ഉണ്ടാക്കീണു പിന്നെ ക്യബേജ് തോരൻ ഉണ്ടാക്കീണു വേറെന്നു ഒന്നുമില്ല പിന്നെ പപ്പടം ഇണ്ടാകാം
ആഹ്
മം ഇന്ന് മുട്ടിംതൊക്കെ കഴിഞ്ഞു ഏഹ്
മീൻ വാങ്ങാറില്ലേ
ആ മിനിഞ്ഞാന്ന് മീൻ വാങ്ങിന്ന് അപ്പൊ ഇന്നലിം മിനിഞ്ഞന്ന് മീന് കറിയും വറക്കൊക്കെ ഉണ്ടായിരുന്നു.
നല്ല റേറ്റ്ല്ലേ ഇപ്പോ
മം പക്ഷേ ആ ചെറിയ മീനില്ലേ അയിന് അത്രക്കൊന്നും ഇണ്ടാവ്ന്നില്ല.
ചെറിയ മീനോ മറ്റേ കുഞ് വത്തളോ
ആഹ് നിത്തളന്നെ ആഹ ചെ ച ഓരോ ഓരോ നാട്ട് കൂടെ ഓരോ ഇതല്ലേ പറയാ അപ്പൊ ത് ഞാന് ചിലരെടുത്ത് ചോദിച്ചപ്പോ അവര്ക്ക് നെത്തള് പറഞ്ഞപ്പോ മനസ്സിലായി യിട്ടല്ല ഞാനതണ് ച് ആ ഞാാനതാണ് പ പെട്ടന്ന് ചെറിയ മീൻന്ന് പറഞ്ഞത്
ഏഹ് എല്ല എല്ലാ മീനും ഇപ്പൊ റേറ്റ് കൂടുതലാ, മീൻ പിടിക്കരുത് ന്നാല്ലേ അപ്പൊ അത് കാരണം എല്ലാ മീനിനും റേറ്റ് റ്റ് കൂടുതലാ തോന്നുന്നു
ആഹ് അത് ശരിയാ ചിക്കനാണെങ്കി അടുത്ത് കൂടെ പോവാനും പാടില്ല ഇപ്പൊ രണ്ട്
അല്ല ഇപ്പോളത്തെ അല്ല ഇപ്പോ ഇത്തെ മീൻന്റെ വെല വച്ച് നോക്കാണെന്നുണ്ടെങ്കിൽ ചിക്കൻ വാങ്ങാൻ നല്ലത് കാരണം മീനെ മീനെക്കാട്ടിലും നൂറ്റി അറുപതോ അങ്ങനെ എന്തോട്ടോ കിലോനെ ഉള്ളൂ ചിക്കൻ
ആഹ്
മറ്റത് മീൻ എത്ര ഒരു കിലോന് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെയൊക്കെയാണ് വുന്നത് ഞാൻപ്പോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച മത്തി വാങ്ങിയതാ എന്താണ് പഞ്ഞി പഞ്ഞിയുള്ള മത്തിയാണ്
ഉം
എത്ര ഇരുന്നൂറ്റി അറുപത് ഞാനര കിലോ വാങ്ങി നൂറ്റി മുപ്പത് രൂപ കൊടുത്ത് ട്ടരക്കിലോ വാങ്ങി അത് കൂടെ ഒരു മുപ്പത് രൂപ കൂടെ കൊടുക്കയാണെങ്കിൽ ഒരു കിലോ ചിക്കൻ കിട്ടും
ഉം ഞാൻ പിന്നെ എന്ത് ബ ട്ത്തെ ഞാനല്ലല്ലോ ഇതാക്ക ഒക്കെ ഹസ്ബൻ്റ് തന്നെ ഇത കാരണം വീട്ട്ത്തെ ചെലവന്തൊക്കെ അവര് എപ്പളും ഉണ്ടാവല്ലോ വീട്ടില് അപ്പൊ എന്താ നമ്മുക്ക് വിലന്തൊന്നും അറിയില്ല നമുക്ക് കൊടുന്ന് വെക്കും അത്ണ്ടാക്കന്നത് മാത്രേ
ഉം കൊണ്ടന്നര അത്ണ്ടാക്കി കൊടുക്കുക
ഉം
ഉം ഇവിടെത് ഹസ്ബൻ്റ്ന്നെ വാങ്ങല് അന്ന് എന്താ വെച്ചെങ്കി പുള്ളി നാട്ടു പോയിരുന്നു ഡ്യൂ ട്ടീുണ്ട് പറഞ്ഞിട്ട് നാട്ടിൽ പോയി ആ സമയത്ത് ഞാനാ പോയി വാങ്ങിയത് മാർക്കറ്റിൽ പോയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഗവൺമെന്റ് ജോബ്
ആഹ് ആഹ്
അപ്പൊ നാട്ടില് ഡ്യൂട്ടിണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പോയതാ അപ്പൊ ആ സമയത്ത് ഞാൻ ചിക്കനോ അല്ലെങ്കിൽ മീനോ ഞൻ കുട്ടികൾക്ക് ചിക്കന ഇഷ്ടം പിന്നെഞാനുംല്ലേ ഒള്ളൂ അപ്പ അത് കാരണം ചിക്ക ക്കൻ വങ്ങാന്ന് വിചരിച്ചിട്ട് പോവാൻ നിക്കുമ്പം മൂത്ത മോൻ പറഞ്ഞു അല്ല അമ്മ മത്തിമതിന്ന് പറഞ്ഞു അങ്ങനെ പോയി നോക്കി നോക്കുമ്പോ ഇരുന്നൂറ്റി അറുപത് അപ്പൊ പിന്നെ ഇവൻ ഇങ്ങനെ പറഞ്ഞ തിക്ക ഞാനപ്പോൾ മത്തി വാങ്ങി അര കിലോ വാങ്ങി വാങ്ങി ഇവിടെ കൊണ്ടന്ന് മീൻ വറുത്ത് ചട്ടിയിൽ കണ്ട് നോക്കുമ്പോൾ പറയാല്ലോ അയ്യോ എന്തിനാ ആ മീൻ വാങ്ങി അത് ഗർഭിണിയാണ് പവാണ് അയിനെ
അയ്യോ
എന്നിട്ട് പിന്നെ പഞ്ഞില് എടുക്ക് എന്നാലേക്കെ ഞാൻ കഴിക്കുള്ളു പറഞ്ഞിട്ട് അത് മാറ്റി ചേച്ചി ഞാൻ കരുതി ഇവിടെ മീന്ണ്ട് വേറെ വളർത്തണ മീൻണ്ട് ഞാൻ കരുതി അതിലെ മീൻ എന്തെങ്കിലും ഗർഭിണി അ ഏത് മീന് നോക്കി അതിന്റെ വയറ് വീർത്തിരിക്കണന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പ്പേഏത് മീന് അർഞ്ഞ്ട്ട് ഇങ്ങനെ ചെന്നോക്കുമ്പോറയാണ് ചട്ടീ പോയോക്ക്ന്ന്
ഹ ഹ ഹ ഹ
അപ്പളാ അറിയുന്നത് ചട്ടിയിലിരിക്കുന്ന മീൻ ഗർഭിണിയാണ് എന്തിനാ അത് പിന്നെ ഉണ്ടാക്കിന്നാ അങ്ങനെയാണെങ്കി വാങ്ങണ്ടിയിരുന്നില്ലല്ലോ ചെറിയ ആൾക്ക് തീരെ ഇഷ് ഇഷ്ടപ്പെട്ടിട്ടില്ല മീൻ വാങ്ങിയത് അവൻ കണ്ടൊഴുകി ചോദിച്ചു എന്തിനാ മീൻ വാങ്ങിയേ ചിക്കൻ വാങ്ങിയപ്പോരരുന്നു ഇവൻ പറഞ്ഞതോണ്ടാണ് ഞാൻ മീൻ വാങ്ങിയേ എന്നിട്ട് കൊണ്ടോന്നേക്കുമ്പോ ഞാൻ ഗർഭിണിയാണ് ഹ് ഉ അതൊക്കെയാണ് അവസ്ഥ ഹലോ ഹലോ കേൾക്ക്ണില്ലേ? പെട്ടെന്ന് പോയല്ലോ
ആ അത് റേഞ്ച് പൂവാണ്
ആഹ പെട്ടെന്ന് കേൾക്കാതെ ആയി
ആ അതന്നെ ഇതന്നെ ഈ വൈഫൈണ്ടാവുകൊണ്ടുള്ള പ്രശ്നം ഇതാണ്
ആ അത്ഏത് ഭാഗത്ത് നിക്കുമ്പളാ നമുക്ക് റേഞ്ച് കിട്ടിണച്ചെങ്കി ആ ഭാഗത്ത് നിന്ന് ഇരുന്ന് വിളിച്ചാൽ മതി. നമ്മള്ത് അങ്ങോട്ട് അങ്ങോട്ടുംങ്ങോട്ടും ഇങ്ങനെ നടക്കുമ്പോഴാണ് ഈ റേഞ്ച് കൂടുതലായി പോകുന്നത്.
ആ ഞാൻഈ ഫോൺവിളില് ഹ് ഒപ്പ എന്താ അടിച്ചു അടിച്ചു വാരലില്ലെനി അടിച്ചേരരുന്നു റൂമക്കെ
ആ ആ അതൊണ്ടായിരിക്കാം പോകുന്നത് കാരണം നമ്മളിങ്ങനെ നടക്കുന്നേനനുസരിച്ചു നമ്മുടെ ഇത്പ്പോയി ഞാനെന്താ ചെയ്യാ ച്ചെങ്കിൽ ഒരു ഭാഗത്ത് ഇരുന്ന് ചെയ്തൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ പണിയ്യാൻ നിക്കൊള്ളൂ പിന്നെ എന്തെച്ചെങ്കി അല്ലാന്നുണ്ടെങ്കി നമ്മുടെ സൗണ്ടും വേറെ വരിയല്ലേ
ആഹ്
സൗണ്ടും വരും നമ്മുടെ റേഞ്ച് ഇജും പോ അവന് കട്ടായി കഴിഞ്ഞാ അതും ബുദ്ധിമുട്ടല്ലേ ആഹ് ഇണ്ട് ഇണ്ട് ഇന്ന് രാവിലെ മുതലേ മഴന്നേണ് മഴണ്ട് മഴണ്ട്
ആഹ് ഇവിടെയത് തെ പ്പൊന്നുങ്ങനെ ചെറുതായിട്ട് ഇതാവ്ണ്ട്
ആഹ് ഇന്ന് രാവിലെ മുതലേ മഴയായിരുന്നു രാവിലെ തന്നെ മഴ മഴ തൊടങ്ങി
ആഹ് ആഹ് ആഹ്
ആഹ് ആരവിടുന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ കുട്ടേള് പോയില്ലേ
അഹെന്നെ ഡൊമിനിക് ഡേ ആയിട്ട് ലീവാണിന്ന്
ആ ലീവാണെന്ന് പറഞ്ഞല്ലോ ആഹാ ലീവാണെന്ന് പറഞ്ഞല്ലോ നീ ഇത്രയും നേരം കേൾക്കുന്നുണ്ടായിരുന്നില്ലേ പെട്ടെന്ന് കേട്ടപ്പോ മറന്ന്
ആഹ് അവ പൊർത്ത്ക്ക് എറങ്ങാണ് ഞാന് എന്തറിയാ പൊർത്തിക്ക് എറങ്ങണ്ടാറിയിണ്‌ കാരണം മഴ പെയ്തിട്ട് ഒന്നാമത്തെ കാര്യം വഴുക്കല് പിന്നെയ് ബെ ഫുൾ വെള്ള ടൈൽസ് ആണ് ഉം
ഉം അട് കയറി വരും
അപ്പ ആ അപ്പ ന്താറിയ ഞാൻ അടിച്ചൊരു തുടക്ക്ണേന്റെ പിന്നാലെ ചാള്യാക്കി കൊണ്ട് നടക്കാ അപ്പ ഞാൻ പൊറത്ത്ക്കെറങ്ങിയ കാലിന് കിട്ടും പറഞ്ഞ്ണ് റിം മൂന്നാളും ആൺകുട്ട്യോളാണ് ഏ ന്താ അം ആഹ് അമ്മ എന്ത പണിക്ക് പോണ ആളാണ് ഹോട്ടലില് പ്പ അമ്മ രാവിലെ പണിക്ക് പോയി കൈഞ്ഞ അമ്മായിമ്മീം അമ്മ രാവിലെ പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞ, എന്താറയ പിന്നെ ഞാൻ തന്നെ ഒറ്റക്ക് ഉണ്ടാവുള്ളു ഇവടെ. ഇപ്പൊ ഇബ്‌രിക്ക് സ്കൂള് ഇല്ലാത്ത കൊണ്ട് ചളിയാക്കും പുറ പിന്നെ ഈ നമ്മളെത്ര വൃത്തിയാക്കിട്ടും കര്യല്ല വാർക്ക് വീട ഓഹ് എവട നോക്ക്യാലും മാറാലിം ഉം ത് ചള്യെന്നെ ണ്ടാവും ഒറ്റക്ക് വാണ്ടെ തൊക്കെ ചെയ്യാന്
ക്കെയാണ്ന്ന്ണ്ടെങ്കിൽ രാവിലാണ്ട് വൃത്തിയാക്കിട്ട വൈന്നേരം വരെ ങ്ങനങ് കടന്നോളും
ആഹ്, ഇപ്പൊ ഈ ചെറിയ ആളെയും കൂടി സ്കൂൾക്ക് ആക്ണോണ്ടേ എനിക്ക് കൊറെേ എന്താ വീട് വൃത്തിയായിട്ട് തോന്നുന്നുണ്ട്, കാരണം അല്ലെങ്കിൽ അവന്.. എന്താറയ പൊർത്ത്കറങ്ങാവും പൊറത്തന്നേ കേറില്ല
ഉം, പക്ഷെ ഇവര് ഇങ്ങട് വന്ന് കഴിഞ്ഞാ പിന്നെ വീട്..
ആഹ് അതന്നെ ആദ്യൊക്കെ നാലരക്കൊക്കെയിരുന്നു ഇത് വന്നിര്ന്നെ. ഇ ഇപ്പോ എന്താ പറയ അഞ്ചു മണിക്കാ വര അയിനോണ്ട്.. എന്താ വന്ന ഇവര് പിന്നെ ക്ഷീണം മാറ്റം കുറച്ചേരം ഇരിക്കുമ്പോൾക് ഇര്ട്ടാവു, അയിനോണ്ട് വല്ലാണ്ട് പുറെത്തക്ക് എറങ്ങലില്ല.
ഉം, ഇവിടെ അതെ ഇവര് രണ്ടേ നാൽപേന് ക്ലാസ് കഴിഞ്ഞ് വരും. അതുവരെ വീട് നീറ്റ് ആയി കിടക്കുന്നുണ്ടാവും, വന്ന്ങ്ങ് കഴിഞ്ഞെഴിഞ്ഞാൽ ഷൂ ഒരോ സോക്സ് ഒരോടത്, ബാക്കിയുള്ളത് ഒരോടുത്, ബെൽറ്റോരോടുത്ത്. എന്താ പാന്റു യൂണിഫോമും ഒരു ഓരോന്നോഓരോന്നു അവിടെ ഇതൊക്കെ കാണാ. ഊരിട്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ വേണം ഇത്ങ്ങനെ പെറുക്കി പെറുക്കി പെറുക്കിടുക്കാന്.
ഉം, മക്കള് എത്രേല
ഒരാള് മൂത്തവന് ഒമ്പതാം ക്ലാസ്സില്.
ആഹ..
രണ്ടാമത്തത് മൂന്നാംക്ലാസില്.
ആഹാ
രണ്ട് ആൺകുട്ടികളാ, പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവര് ഒതുക്കം പോലെ ചെയ്യും. നമ്മള് അവരെ പറഞ്ഞ് ഇതാക്കി.. ചെയ് ഇവരെ കുറ്റുങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യണ്ടോ? ആൺകുട്ടികളല്ലേ.
അതന്നെണെ, നമ്മളൊക്കെ ചെയ്തൊടുക്കണം. ഒന്നാമത്തെ കാര്യം ന്റെ ഹസ്ബൻഡ് എന്താ കുഴിമടിയനാണ്. കാരണം എന്താന്നറിയോ? ഒക്കെ ഞാൻ ചെയ്തു കൊടുക്കണം. അതായത് അവര് എന്ത കുളിച്ചു കഴിഞ്ഞ് വരുമ്പോള്ക്ക്‌. ഭക്ഷണം ടേബിളിൽ കറക്റ്റ് ആയിട്ട് ഇട്ത് ഇതാക്കണം വെക്കണം, പിന്നെ ഡ്രസ്സ്. എന്താ ബഡില് നേരെ മടക്കി ഒതുക്കി വെക്കണം. പക്ഷെ എന്തറിയ? ഞാനിപ്പോ അതവാ ഇവരു ഉച്ചക്ക് വരുമ്പോ ഞാൻ കുളിക്കാൻ എന്തിനേലും കേറീന്ന് വെച്ച ല്ല്യെ ഭക്ഷണം എടുത്ത് കഴിക്കൊന്നുല്ലാ ഇന്റെ കൂളി കഴിയണെ വരെങ്ങനെ ഇരിക്കു അവിടെ. ഏഹ് അപ്പൊ അത് കണ്ടിട്ട് മ മക്കൾ പഠിക്കും, മക്കൾ പറയുക അമ്മ അച്ഛനൊക്കെ ചെയ്ത് കൊടുക്ക്ണ്ട് എങ്കി പിന്നെ എന്താ ഞങ്ങ-
ചല ചെയ്യുന്ന ആൺകുട്ട കുട്ടികളൊക്കെണ്ട്ട്ടോ, ചെല ആണ്കുട്ടികളൊക്കെ എല്ലാം ചെയ്യും, എല്ലാം അവരേതായ വൃത്തീല് ചെയ്യും.
ആഹ് ൻ എ മക്കളിപ്പോ ഓരോന്ന് പറഞ്ഞ് ഞാൻ ചീലിപ്പിക്കും, ആ എന്താ അവനോന്റെ കാര്യങ്ങൾ നോക്ക ക്കാൻ പറയും കാരണം വന്ന് കേറിയ പെണ്ണുങ്ങൾക്ക് അതൊരിതാണ് പറഞ്ഞിട്ട് ഞാന് പേട്പിക്കൊവരെ. ആ ആഹ് അവര് ഇന്നെ കുറ്റം പറയ അപ്പൊങ്ങള് ന്ത് ചെയ്യണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു പഠിക്കണം പറയും. അപ്പൊ അവര് പറിയ ഇന്ന ഞങ്ങള് എന്താ റിയ
പെണ്ണെട്ട്ണില്ല
സാധനൊക്കെ വാരിടും
അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ആവട്ടെ ഇപ്പ ഇപ്പ തന്നെ അതൊന്നും ഇതാക്കണ്ട, ഒക്കെ എന്ത മെല്ലെ മെല്ലെ നമുക്ക്
ഉം, ഓക്കേ ന്നാ, ചെയ്തോളൂ ന്നാ.
ആഹ ഓക്കേ ഓക്കേ ട്ടോ. ഉ ശരി.